ഹലോ കേൾക്കാവോ
ആഹ് കേക്കാടാ പറഞ്ഞോ എന്തോണ്ട് വിശേഷം
ഒന്നുമില്ല ഇങ്ങനെ ചുമ്മായിരിക്കുന്നു അവിടോ
ആഹ് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുവാ ഓ ന്യൂസൊക്കെ കാണുവായിരുന്നു
എന്തുവാ ന്യൂസ്
ആഹ് ഇപ്പൊ കണ്ടില്ലേ മറ്റേ തമിഴ്നാട്ടിലാണെ ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞിനെ ആരാണ്ട് കൊന്നത് ആഹ് കൊച്ചിന് മുട്ടായി ഏതാണ്ട് കൊടുത്ത് കൊന്നയിനെ
ആണോ ഞാൻ കണ്ടില്ലാ ഞാൻ ര രണ്ടു ദിവസായി ന്യൂസൊക്കെ നോക്കീട്ട്
ആഹ് അയിന് എന്നിട്ട് അതിന്റെ വാർത്താ സമ്മേളനവായിരുന്ന് അപ്പം ഈ പോലീസുകാരിങ്ങനെ പറയുവല്ലോ അതിനാത്തിരുന്ന് പോലീസുകാര് തന്നെ ചിരിയാ പ്പ അത്രയും വല്യൊരു കുറ്റം നടന്നിട്ട് പോലീസുകാര് പോലും അത് റിപ്പോർട്ട് ചെയ്യുമ്പഴേ അങ്ങനെ ചിരിച്ച് അത് ഭയങ്കര വിവാ ദവാപ്പം
അല്ലേലും എന്ത് തെറ്റ് ചെയ്താലും ആർക്കുമെതിരെ നടപടിയൊന്നും എടുക്കുന്നില്ലാന്ന് തോൻന്ന് നമ്മടെ നാട്ടിലെ ദീപകിന്റെ കൊലപാതക ദീപക് മരിച്ചില്ലായിരുന്നോ? അല്ല ബസ്സിനാത്ത് ബസ്സിനാത്ത് ഒരു പെൺകുട്ടി വീഡിയോ എടുത്തെന്ന് അതിനാത്ത് ത്താ ആ പെണ്ണിനെയിപ്പം ജയിലീന്ന് വിട്ടെന്ന് തോന്നുന്നു ദൃശ്യം ത്രീ കണ്ടുവരുന്നതിന്റെ റിവ്യൂ പറയുന്ന ഒരു വീഡിയോ ഞാന്നിപ്പ കണ്ട്
ആഹ് അത്രേ ഉള്ളൂ പിന്നെ മനുഷ്യർക്ക് എന്ത് പേടിക്കാനാ ഇന്ന് രാവിലെ കണ്ടോ ഒരു പോലീസുകാരന്റെ ഉം ബൈക്ക് ഏഹ് പെണ്ണ് കത്തിച്ച് അവളുവായിട്ട് കല്യാണം എങ്ങാണ്ട് ഒറപ്പിച്ചിരുന്നതാ ആ പോലീസുകാരൻ അന്നിട്ട് അവനതീന്ന് പിന്മാറിന്ന് പറഞ്ഞിട്ട് അവള് പോയിട്ടാ ബൈക്ക് കത്തിച്ച് അവളും കൂട്ടുകാരിം കൂടെ
ഇത് ഇത് പക്ഷെ ഇതുപോലെ തന്നെ സമാനായിട്ട് വേറൊരു ഇത് ഏഹ് പെട്രോൾ ഉം വെച്ചൊള്ള എന്തോ ഇട്ട് വീട്ടിന് തീയിട്ട് ചെറക്കൻ വന്ന് പെണ്ണിന്റെ
ഇയ്യോ ഇപ്പൊ എന്തോര ഇപ്പയീ പിള്ളേർക്കും ബോധവില്ല ആൾക്കാർക്കൊന്നും ബോധവില്ല പിള്ളേരെ പറയേണ്ട ആവശ്യല്ല ആർക്കും ബോധവില്ല വല്യ ആൾക്കാർക്കും ബോധമില്ല അവര് ഈ അതെന്താന്നറിയോ ബോധമില്ലാത്തയല്ല പേടിയില്ല എന്ത് ചെയ്യാനാന്നൊ പ്പൊ ഇതാ
നിയമവ്യവസ്ഥ യിൽ ആർക്കും പേടിയില്ല കാരണം എങ്ങനെ ചെയ്താലും നല്ലൊരു വക്കീലിനെയോ കേസ് വാദിച്ചോ പെട്ടെന്ന് ഊരി വരാ അല്ലെങ്കി പണം കൊടുത്ത് സ്വാധീനം ഉണ്ടെങ്കില് ഊരി വരാ അതുകൊണ്ട് ആർക്കൊന്നും പേടിയില്ല
അതെ അത്കൊണ്ടാണ് ഇപ്പൊ ഇത്രയും കുറ്റകൃത്യങ്ങൾ കൂടുന്ന ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞിനോട് അങ്ങനെ ചെയ്യണ എന്ത് ഇതായിട്ടാ ഡ്ര ഡ്രെസ്സിന്റെ കുഴപ്പ ആണോ ഇപ്പൊ കൂടുതലും ചെല ആണുങ്ങളുണ്ടല്ലോ പറയുവല്ലോ എന്താ ഡ്രസ്സ് ശരിക്ക് ധരിക്കാഞ്ഞ കൊണ്ടാ പീഡനം നടന്നത് ചില ആൾക്കാര് പറയുന്ന കേട്ടിട്ടില്ലേ ചെല അമ്മച്ചിമാരും അപ്പച്ചമാരും ഒക്കെ പറയും പക്ഷെ ഇപ്പൊ പത്ത് വയസ്സുള്ള കുഞ്ഞ് എന്ത്
എന്ത് ചെയ്തിട്ടാ അത് ഇല്ല റെയിൽവേ സ്റ്റേഷന് ഒരു കു കുട്ടി ഇങ്ങനെ വീഡിയോ എടുത്തേന കുട്ടി ധരിച്ചേക്കുന്നത് ശിരോവസ്ത്രം ഒന്നും കാണിക്കാൻ പറ്റാത്ത വസ്ത്രം എന്നിട്ട് ഒരു പുരുഷൻ ഓപ്പോസിറ്റിൽ നിന്നൊരാള് അയാളുടെ സ്വകാര്യ ഭാഗം കാണിച്ച് വീഡിയോ വീഡിയോ എടുക്കുന്നേന്റെ എടയി ല് കാണിച്ചൊണ്ടിരിക്കുന്ന് അപ്പൊ ആൾക്കാർക്ക് ഒരു ബോധം ന്ന് പറഞ്ഞ കാര്യം ഇതുവരെ ഇല്ല
ആ അതെ അത് വെ വസ്ത്രത്തിന്റെയോ ഒന്നും അല്ല ആൾക്കാർക്കൊരു ബോധല്ല നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പെണ്ണ് പെണ്ണായാല് ആണുങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കണം അങ്ങനെ ഇല്ലല്ലോ അവരവർക്ക് അവരവരുടേതായിട്ടുള്ള കാര്യം നോക്കി ജീവിച്ചാ പോരെ ഇപ്പം ഏ ഇത് കണ്ടില്ലേ നമ്മള് അല്ലാതെ നല്ലായിട്ട് പഠിക്കുന്നവർക്കൊന്നും ജോലിയില്ല ഏഹ് ഇവിടെ ശമ്പളം കണ്ടില്ലേ ജയിലിലെ
ഉം ജയിലില് അതുപോലെ പിന്നെ ഭക്ഷണമോ
ഉം ബിരിയാണിയും ഒക്കെയാ അവർക്ക് കൊടുക്കുന്ന ഇവിടെ എത്ര പിള്ളോരാ പട്ടിണി കിടന്ന് മരിക്കുന്നവരുണ്ട് ഇപ്പോഴും വയനാട്ടിലൊക്കെ
ശരിയാ അത് മാത്രാണോ സ്കൂളിൽ ഇപ്പഴാർക്കിയ ഉച്ചഭക്ഷണം മെനു ഒക്കെ ഒന്ന് പുതു ക്കി കുറച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത് അതിന് മുമ്പൊന്നും അത്രയും നല്ല ഭക്ഷണ ഒന്നും അല്ലല്ലോ സ്കൂളിൽ കൊടുക്കുന്നത് സ്കൂളിലെ പിള്ളേർക്ക് ഒരു ദിവസം ഒരു ദിവസം എറച്ചിയുള്ളെങ്കി ജയിലിൽ നല്ല ഭക്ഷണം ഉണ്ട് എനി ക്ക് തോന്നുന്ന് എന്നും ഇറച്ചിയുണ്ടെന്ന് തോന്നുന്നു
ഉം എറച്ചിം മീനും കൊടുത്ത് വളർത്താന് എന്ത് എന്ത് കൊച്ചു പിള്ളേർക്ക് കൊടുക്കുവാണെങ്കി പിന്നെ അടുത്ത തലമുറയാന്നെങ്കിലും പറയാം വരുന്നത് വളർന്ന് വരുന്നത് ഉം ഇവർക്ക് കൊടുത്തിട്ട് എന്തിനാ ഇവരെ തീറ്റിച്ചിട്ട് അവർക്ക് സുഖവാ സുഖ ജീവിതവാ ഒന്നും ഇല്ലാത്തവൻ കടവും എടവും എടുത്ത് അത് പൊട്ടി പൊളിയുന്നവൻ ജയിലിൽ പോയി കിടന്നാൽ മതിയല്ലോ എന്ന് അവരും ചിന്തിക്കും ഇവിടെ ജയില് പോയിട്ട് വരുമ്പോം ഭയങ്കര സ്വീകരണ അ ല്ലേ മറ്റേ ഒരു കെ എസ് ആർ ടി സി യിലെ ഒരു സംഭവം ക ണ്ടില്ലായിരുന്നോ ഒരു പെണ്ണിനെ ഇങ്ങനെ ഇതാക്കിന്ന് പറഞ്ഞിട്ടൊരു കേസ് വന്ന് ഇന്നട്ട് അവൻ ജയിലിന്ന് എറങ്ങിയപ്പം മാലയൊക്കെയിട്ട് ആൾക്കാര് സ്വീകരിക്കുന്ന്
ഞാനാ വീഡിയോ കണ്ടില്ല
ആഹ് കൊറേ നാളായതാ അപ്പൊ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് നോക്കണേ മാറ്ന്നത് അപ്പൊ പീഡിപ്പിച്ചാലും സെലിബ്ര റ്റിയ എല്ലാം കൊറേ പേര് ക്യാമറയും കൂടെ ചെന്ന് എടുക്കാനും ഓക്കെ ഓക്കെ ആൾക്കാര് ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുവല്ലേ
അത് അത് ശരിയാ ഇപ്പം ഒരു സ്ത്രീയല്ല ഒരു സിനിമാ നടിയെല്ല ആര് ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് പോയി ആൾക്കാരെ കണ്ടന്റ് അവരെ നേരായ രീതി ഷൂട്ട് ചെയ്യാന്നല്ല അവരെ ത്തിനെന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിട്ടല്ലേ അവര് ഷൂട്ട് ചെയ്യുന്നത്.
ഒപ്പം കൊറേ അ, ടി വി ഇപ്പം കൊറേ എന്തോ ഈ ചാനലുകാര് ഇറങ്ങിട്ടൊണ്ട് യൂ ട്യൂബ് ചാനലുകാരെ, അവർക്കാണ് അതിലും അവരിങ്ങനെ നോക്കി നടക്കുവാ എന്തെങ്കിലും ഒണ്ടോ മറ്റുള്ളവരെന്നാലല്ലേ അവരടെ ചാനല് കാണത്തുള്ളൂ.
അതാ അതുകൊണ്ട്, ഇതിപ്പോ സോഷ്യൽ മീഡിയ ഉള്ളതൊണ്ട് എളുപ്പ പ്പോ പെട്ടെന്ന് ഒരു വീഡിയോ ഇടുക എഡിറ്റ് ചെയ്യാ ഇട്ടാ മതി വ്യൂസ് ഒണ്ടെങ്കിൽ അവർക്ക് ക്കെന്തായാലും പൈസ കിട്ടുവല്ലോ അവർക്ക് പൈസ കിട്ടിയാ മതി.
ആ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പ ഇതെല്ലാം നടക്കുന്നത്, ഇപ്പൊ ആ മുഖ്യമന്ത്രി എന്തോ നടപടി എടുക്കുന്നുന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിലെ മറ്റേ ന്യൂസിന്റെ ഇത് കാണിക്കുന്നൊണ്ട്. വിജയ് അല്ലേ മുഖ്യമന്ത്രി അപ്പം അവിടെ ഇത് ചോദിക്കുന്ന എന്താ ഇങ്ങനെ പോലീസുകാർ ഇന്ന് ചിരിക്കുന്നെ ആ ഒരു രീതിയിലേ അത്രേ ഒരു വെല്ല്യോരു ക്രൈമല്ലേ അത് നടന്നേ അന്നിട്ടവര് ഇരുന്ന് ചിരിച്ചുകൊണ്ടാണോ മറുപടി പറഞ്ഞത് അത്രേം വെല്ല്യ പോലീസുകാര്. അതും ഏ, എസ് ഐ ഒന്നും അല്ലെന്നു തോന്നുന്നു അതിലും കുറച്ചുകൂടെ റാങ്ക് കൂടിയവരാ. അപ്പം ആ ആരാണെങ്കിലും.
പി എസ് സി നിയമനമാണോ ശരിയായ രീതിയിലാണോ ആളുകളെ എടുത്തേന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എല്ലായിടത്തും അഴിമതിയല്ല്യോ നടക്കുന്നത്.
ഉം പണം ഒള്ളവൻ ആ അതുപോലെ തന്നെ ഇങ്ങനെ എന്തേലും പിടിപാടുള്ളവരൊക്കെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സാധാരണക്കാര് ഒന്നിനും പോവാതിരിക്കുന്നാണ് നല്ലത്. അവസാനം അവരു വാദി പ്രതിയാകും.
സാധാരണക്കാരെ പോല ആളുകളായിരിക്കത്തില്ല ഈ പി എസ് സി ഒക്കെ എഴുതി അതിനുവേണ്ടി പഠിച്ച് ജോലി ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങനെയുള്ളവരേ ലിസ്റ്റിലെടുക്കത്തു പോലും ഇല്ല.
ഉം അതെ.
പിന്നെ അ സ്കൂളുകളിലൊക്കെ അമ്പത് ലക്ഷോ അറുപത് ലക്ഷോ എഴുപത് ലക്ഷോം കൊടുക്കുന്നവരെയാ എയ്ഡഡ് സ്കൂളിൽ തന്നെ നിയമിക്കുന്നത്. അവർ ആണെങ്കി ശരിയായ രീതീല് കേട്ടിട്ട് പാസാവും. എല്ലാ അറിവും അങ്ങനെ ഒന്നു ഒന്നും കാണത്തില്ലല്ലോ.
അതെ ഒരേ ബുക്ക് വെച്ച് എല്ലാ കാലത്തും പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോ പണ്ട് പഠിക്കുമ്പം പോലും ഒരേ മെതേഡിലല്ലേ എല്ലാ പിള്ളാരേം പഠിപ്പിച്ചോണ്ടിരുന്നത് ഇപ്പ ലെക്ചറിങ് ആണെങ്കി അത് തന്നെ പഠിപ്പിച്ചോണ്ടിരിക്കും അതേ നോട്ട് വർഷങ്ങളായിട്ട് മാറുന്നടം വരെ സിലബസ് മാറുന്നടം വരേ ഒരുനോട്ടും അങ്ങനെ അയ്യോ അവര് കാശൊണ്ട് അവർക്കിപ്പിച്ചെ ജോലി പോയാൽ കൊഴപ്പല്ല. പിന്നവർക്ക് പറയാൻ വേണ്ടി മാത്രം ജോലിക്ക് വരുന്നവരുണ്ട്. അപ്പൊ ഞാഒരു സ്കൂളിൽ പഠിപ്പിക്കുവാ എന്ന് പറയാൻ വേണ്ടി മാത്രം. ശമ്പളം കൊടുത്തില്ലേലും കൊഴപ്പില്ല, കാശൊള്ളവരൊണ്ടല്ലോ അങ്ങനൊള്ളവരുണ്ട്. അവര് കറക്റ്റ് പൈസയൊക്കെ കൊടുത്തു കേറി അവരിങ്ങനെ ഞാൻ കോളേജിൽ പഠിപ്പിക്കുവാ സ്കൂളിൽ പഠിപ്പിക്കുവാ അല്ലെങ്കിൽ ഹോസ്പിറ്റലി ഇന്ന സ്ഥാനത്തിരിക്കുവാ അങ്ങനെ പറയാൻ വേണ്ടി നേഴ്സാ അങ്ങനെ നഴ്സ് കുറച്ചൂടി ജോലി സാധ്യത ഉണ്ടെന്നുതോന്നുന്നു.
പക്ഷെ സാലറി കുറവാ
അത് കേരളത്തിൽ മാത്രേ ഉള്ളൂ സാലറി കുറവ് പിന്നെ എന്തെങ്കിലും ഐ ഇ എൽ ടി എസോ എങ്ങനെയെങ്കിലും പാസ്സായി നല്ല സാലറി ഉണ്ട്.
എന്നാലും കഷ്ടപ്പാടാ ഭയങ്കര നൈറ്റും ഡേയും എല്ലാത്തിനും കഷ്ടപ്പാടാ പണിയെടുക്കുന്നതേ കഷ്ടപ്പാടാ പക്ഷെ എന്നാലും കുറച്ചുടെ സാലറി ഉണ്ടെന്ന് തോന്നുന്നു നഴ്സിങ്ങിനോക്കെ ഒരെടക്ക് എല്ലാരും നേഴ്സിംഗ് തന്നെയല്ലാരുന്നോ എടുക്കുന്നത് ഹലോ ഹലോ കേക്കാവോ ഹലോ